ആഹ് കേക്ക്ണില്ലേ
ആഹ് വേറെന്തൊക്കെയാ വിശേഷം
വേറെ എന്താ അങ്ങനെ പോണ് പിന്നെ ഇജ്ന്താ മീറ്റിംങിന് വരാഞ്ഞേ
ഞാന് അന്ന് കാലിനേ ഈ മഴ വെള്ളം തട്ടിട്ടെടി കാല്
ത് കളറായോ
ആഹ് വെള്ള കളറാവല്ലേ ചെയ്യാ എന്നിട്ട് ഭയങ്കര നീറ്റല് ഭയങ്കര വേദന ഉം ആഹ് ഈ വിരലിന്റെ ഇട
വെരലിന്റെ സൈ
ആഹ് എനിക്കത് വേഗം ഇണ്ടാവൂ മഴവെള്ളം തട്ടിയാൽ മതി ഞാനിപ്പോ മ മക്കളെ എന്താ വണ്ടി കയറ്റാൻ കൊണ്ടോയിട്ടുള്ളു അങ്ങനെ മഴ വെള്ളം തട്ടി ള്ള അല്ലാതെ ഇതിലങ്ങെ നടക്ക്ണേനോന്നും അങ്ങനെ ഞാൻ മഴയത്ത് ഇറങ്ങല്ലോന്നും ഇല്ലല്ലോ
ആഹ് അവിടെ പിന്നെ വരുന്ന വെള്ളം ചപ്പലി വെള്ളം പോലെ അല്ലേ
ആഹ് ആഹ് ചപ്പിളിയല്ലേ റോഡ് ടാർച്ചെയ്യാത്തോണ്ട് നല്ല ചപ്പിളി പ്ളിപ്ളിയാ
നിങ്ങക്ക് പാസ്സായിക്ക്ണാവൊ റോഡ്
ആഹ് പാസായിക്ക്ണ് അതിന്റെ വർക്കുകൾ നടക്ക്ണണ്ട് നടക്കും എന്താ അടുത്ത ഘട്ടത്തിലാ നടത്തന്നോ അങ്ങനെ എന്തൊക്കെയോ ആണ് പറ
ആഹ് ആഹ് ഈ ഗ്രാമഭയിൽ പറിന്നേട്ടില്ലേ റോഡിന്റെ ഒന്നും ഇപ്പം ഇല്ലന്നൊക്കെ പറയ്ണ്ടല്ലോ
അത് പിന്നെ അടുത്ത ഘട്ടത്തിൽ നോക്കാന്നൊക്കെ
അങ്ങനെയൊക്കെ അത് പറയുന്നുണ്ട് ഇനി ആദ്യക്കെന്ന് എഴുതി കൊടുക്കണം അങ്ങനെ എന്തൊ ഒക്കെ പറയുന്നുണ്ടല്ലോ അന്നോല്
ഉം ഉം
റോഡാള് നേരായി കിട്ടിയാതന്നെ പകുതി സമാധാനാ
ആഹ് അതെന്നെ ഇപ്പൊ മുറ്റൊക്കെ ആകെ വൃത്തിയേടാണ്
അതാണ് ആ റോട്ടത്തെ ചപ്പളി ഫുള്ള് ആതിമ കട്ടമ്മക്കൂടി വന്ന് കഴിഞ്ഞാല്
ആഹ് റോഡ് ശരിയാവാതെ എത്ര കഴുക്കിനന്നാക്കിട്ടും കാര്യല്ല മുറ്റം ഉം
കുട്ടികൾക്കും തന്നെ ഓല് ഓലെ വണ്ടി സൈക്കളും പറഞ്ഞ പോലെ അതോണ്ട് വരും
എത്രയിച്ചിട്ടാ അപ്പ ഞമ്മള് പറയാ പിന്നെ ഇപ്പം മുറ്റല്ലേ അകാണെങ്കിൽ പിന്നെ നമ്മക്ക് അങ്ങനൊക്കെ പറഞോക്ക മുറ്റത്ത്ക്കൊക്കെ വരുമ്പോപ്പം അങ്ങനെ പറയ കെതേയാടല്ലേ ഉം ഉം അതന്നെ ഹ്മ്മ് ഹ്മ്മ് ഹ്മ്മ്
അങ്ങനെ
ഉം ആഹ് ശീലല്ലാത്തിനന്റെ ഒരു ബുദ്ധിമട്ട് തോന്നിക്ക അങ്ങനെയൊക്കെ പറയണവരൊക്കെ ഉണ്ട് പക്ഷെ നമ്മക്ക്
പിന്നെന്താ പിന്നെ പറഞ്ഞ കഴിഞ്ഞാല് നമ്മള് ഓലിയെത് നമ്മുക്കന്നെ ഇടങ്ങാറക്കെ നമ്മള് പാണ്ടില്ലേനു ന്ന് ഉം എന്നിട്ട് ജി ഓല്ലന്റെ എച്ചില്ല
ആഹ് എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയേ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോയി എന്നിട്ട് ഞാനും ആസ്നീമ്പാടെ പോയത് ഓള് സെന്നൂനെ ഇത് ഉണ്ടായിരുന്നു കഫ്കട്ട് ആഹ് ജലദോഷം ഉണ്ടായിനു അപ്പൊ അതിനും കാട്ടാന്ന് പറഞ്ഞിട്ട് മീയന്റെ കാലിമീൻ എന്താ പിയാങ്കുത്ത് വേദന അവള് പറഞ്ഞിനില്ലേ എന്നിട്ട് മൈലാഞ്ചൊക്കെ ഇട്ട കൊടുത്തിന്നല്ലോ ആഹ്
മറ്റേ ഇതൊക്കെ ഇട്ട് കൊടുത്തിന് മറ്റേ ചളി കളനൊക്കെ പാർന്നടുത്തിനൊക്കെ
ആഹ് പാർന്നോടുത്തേനു ഏഹ് എന്നിട്ട് പിന്നെ മാറി വെദക്കണ് ഒരു വട്ടം ആ ഗുളികീയും തന്നു രണ്ട് മൂന്നായിട്ടായിട്ട ഗുളികയും തന്നുട്ടോ എനിക്കേ ആഹ് ഒരു ഒരു വട്ടം കുടിച്ചപ്പ തന്നെ ആ വേദന മാറി
ഗവൺമെന് എന്തേലുംണ്ടരോ
അയിന്റ്മെന്റും ഉണ്ടായിരുന്നു ഒറ്റ വട്ടം ചെയ്തപ്പോ തന്നെ മാറിന്ന്റിയാം അത്ര പണിയള്ളു പക്ഷെ ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്താലും മാറൂല്ല കുറേ ആൾക്കാര് പറയും ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അങ്ങനെ ചെയ്യാൻ പറയും അങ്ങനെ ചെയ്തോക്കി ഞാൻ എന്നിട്ട് മാറില്ല പിന്നെ ഒരു ബിടെക് സാറിന് ഒരു മരുന്നുണ്ടല്ലോ അ
ഉം ഉം
കഴിഞ്ഞ പ്രാവ്യമൊക്കെ ഞാൻ തേച്ച ഉടനെ മാറിരുന്നു നേരെം വളത്ത മാറി മാറ കൊണ്ടായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെൊന്നും മാറില്ല അറിയാം നടക്കാൻ വ്യാതെ
എന്നിട്ട് ആഹ് ഞാൻ പോയിന്നേ അന്ന്പ്പ നിങ്ങളെ പയ ചിലർ പോടിക്കാരൊക്കെ ഒഴിവാക്ക പുതിയതാക്കിന്നൊക്കെ പറഞ്ഞു ആഹ് റഫനോട് ഇക്കടിയാ നോടടെയോ
ഉം ഉം വണ്ടാ മോളെ മീറ്റിംഗ് കൊണ്ട് ഇടങ്ങാറായി
അതാണ്
എന്തൊരു മീറ്റിംഗ ഞാന് പിന്നെ എന്താന്നറിയോ എനിക്ക് അത് അന്ന ഒരു കാരണം കിട്ട കിട്ടിയതാണ് പക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടായിുന്നില്ല എന്താ മീറ്റിങ്ങിന് പോരാനേ ഞാൻ ആദ്യേ പോരുന്നില്ലാന്ന്ന്നെ പറഞ്ഞ റഫനോക്കെ ഞാൻ പറഞ്ഞിന്നു ഞാനല്ലാട്ടോ
ഏഹ്
ആഹ് പിന്നെ അതിന്റെ അടിയി കൂടെ എങ്ങനെ മുറിയായി പിന്നെ അതും കൂടി മെച്ചങ്ങാ ഞാൻ പോരുന്നില്ലന്ന് വിചാരിച്ചു ച്ചു റഫ ലീവ് ഒക്കെ എടുത്തീനോ ലീവ് എടുത്തങ്ങാണ്ട് പോ ഓള് ലീവ്ക്കെ എടുത്ത സ്ഥിതിക്ക് ഞാൻ പോരട്ടേ എഴതിയപ്പ അപ്പൊ അത് ഭയങ്കര വേദന ഭയങ്കര നീറ്റലാണല്ലോ എനക്കുണ്ടായിക്കണോ
എച്ച ഉണ്ടായിട്ടില്ല ഇവിടെ ഉമ്മാക്ക് ഉണ്ടാവലുണ്ട് ചേറൊക്കെ തട്ട
ആഹ് അത് ഞമ്മളെ വായ്പുണ് ഒക്കെ ഭയങ്കര വേദനുള്ള സാധനം അതൊക്കെ എനിക്കുണ്ടാവും ചെയ്യും എപ്പഴും ഉണ്ടാവും ഉം വായ്പ പുണ്ണ് എപ്പഴും ഉണ്ട്
ഏഹ് അങ്ങനെ അത് കൃതിയിട്ട ഒരു ഇതാണ് അത് ഒന്ന് തിന്നാനും പറ്റ
ആഹ് പറ്റൂല്ലടി ഭയങ്കര വേദനയാാണ് അത് വായ തുറക്കാനും പല്ല തേക്കുമ്പോഴും ഒക്കെ
അതാണ് അങ്ങനെ ആകുമോണ് നമു ഗതിയേട്
മറ്റേതാവകുമ്പ അങ്ങനെ വേ വലിയയപ്പം ഇത്ന്നാനും പറ്റില്ല അങ്ങനൊക്കൊവുമോഴാണ് ഇങ്ങാറ് എന്നിട്ട എപ്പോഴുംക്കക്ക് മീറ്റിംഗ് ഉണ്ടായില്ല മാസം മാസം മീറ്റി മാസം
മാസം മാസം ഞമ്മക്ക് ക്ലാസ് പീറ്റിയെ തന്നെ ഉണ്ട് അയിന്റെ പുറത്താണ് ഇത് മാസ മാസേ അപ്പൊങ്ങട്ട് കുടുങ്ങാണ്
പിന്നെ എന്തെലും പരിപാടി ഉണ്ടെങ്കിൽ ആഹ് മീറ്റിങ്ങിനന് പോ അതിനൊക്കെ പോകണ്ടേ അതാണേ പിന്നെ ഓല് പരിപാടക്ക് ഉണ്ടെങ്കി ഓണം പരിപാടി ക തലീന്ന് പോണം പിറ്റേന്ന് പോണംണം അത അവിടന്ന്ന്നന്ന് പോരാനും വൈ ഉണ്ടാവൂല അതാണ് അതാ അതാണ് അപ്പാണ് പെർക്കണ്
ഉം ഞാൻീ ഈ പ്രാവശ്യം പിന്നെ എന്താ മീറ്റിങ്ങിന് എന്നിട്ട് എൻ്റെ ടീച്ചറെ ഞമ്മളെ സഭ്യട റ്റീച്ചണ്ടല്ലോ ടീച്ചർ വിളിച്ച മെസേജ് ചെയ്തു എന്താ മീറ്റിങ്ങിന് വരാ കൊറേ നോക്കിയല്ലോ മപ്പത്തിർന്നെ ആക്കണംന്ന് വിചാരിച്ച് ആഹ് നോക്കീട്ട് ഇണ്ടാവും റഫണ്ട് പറയണ് റ്റീച്ചറ് ആഹ് ആള തിരക്കീട്ട് ഇങ്ങനെ നല്ലോണം നോക്കി നടന്നീ അണ്ട് റഫ അപ്പൊ കണ്ടണെങ്ക ഇ ആക്കുന്നറ അന്ന് ടീച്ചറൊക്കെ കൂടി തന്നെയാണ് ആക്കിയത് ആയിക്കോളു ആഹ് ഭാഗത്ത നിന്ന് ഒരാള് നമ്മള ഈ ഭാഗത്ത്നിന്ന് പിന്നെ ആരു ഇല്ലല്ലോ
ഇല്ല നമ്മള ഈ ആരുല്ല പ്രാവശ്യം ആരുല്ല ഇപ്പൊ ആക്ക അവിടെടുത്തില്ലോ ലോണുണ്ട്ന്നപ്പോ ഈ
ആഹ് അതന്നെ നല്ലത് അവിടെ അടുത്തില്ലോ ഒരു പി ടി അങ്ക ആവണ് അതാണ് നല്ലത് എന്നാൽ ഈ പറയപ്പെടുന്ന മീറ്റിങ്ങുകൾക്കൊക്കെ ഒക്കെ വരാ
അതാണ് പെ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മളിപ്പടന്ന് ബസ്സം പിടിച്ച് പോവും വേണം എല്ലാ പരിപാടികൾക്കും അവിടെ സജീവണം
ഞമ്മെളെ പിന്നാലെ കൂടാ എത്ര മക്കളെ ഇപ്പ ഞമ്മള് കൊണ്ടുവര എനിക്കപ്പളയച്ചന്റെ മകനും എന്റെ മക്കള രണ്ടാളും അന്ന് ആഹ് അന്ന് എന്താ നാത്തൂന്റെ മകനും ഉണ്ടായിരുന്നു എന്നിട്ട് ഒരു കുട്ടിനെ കൊടുുന്ന ഒരു കൊടുന്നില്ലന്നില്ലേ സങ്കടം അല്ലങ്കരും കുട്ടികളെ മനസ്സിൽ ആഹ് കുട്ടിയാൾ പരാതി പോട്ടെ നമുക്ക് കു കുട്ടിയാളെ മനസം കൂടി മണ്ടേ നോക്ക ഒരു കതി ആടല്ലേ ഉം ആഹ് അത ആഹ് എടങ്ങാറല്ലേ അപ്പൊ അതൊ കൂടി അതൊക്കെ കൂടായിട്ടാണ് എനിക്ക് അങ്ങനെയാണ് മീറ്റിംഗ വെറുത്തത് പറയാം ഞാൻ പറയാ എന്തോ ഇങ്ങനെ പോ മീറ്റിങ്ങിലെ എന്ത പരീക്ഷ തുടങ്ങണീന്റെ മുന്ന മുന്നൊന്ന് പരീക്ഷ കഴിഞ്ഞിട്ടൊന്ന് ഇന്നാ തന്നെ ഇപ്പൊ ഒരു ആ ആറ് മീറ്റിംഗല്ലേ ആവുള്ളൂ അതൊക്കെ ഒരു പാഗല്ലേ
പാക കൊറച്ച പറ അപ്പൊ നാെ ചെന്നപ്പോ തന്നെ മീറ്റിങ്ങിന് അന്ന് ഫസ്റ്റ് മീറ്റ മറ്റി ഉണ്ടല്ലോ അന്ന് അന്നിജ്ജ് വന്നില്ല ജനറൽ ബോഡിൽ പറയിണിണ്ട് മെമ്പർ എണ്ട് വരുന്നുണ്ട് ഇങ്ങനെ നടന്ന അപ്പൊ അയ്ന്റെ ബാക്കിന്ന് ആഹ് തുടങ്ങി മീറ്റിങ് പറഞ്ഞു അപ്പ പി നിന്ന് ങ്ങാണ്ട് തുടങ്ങി തുടങ്ങണംന്നല്ലേ ഇങ്ങൾ പറയണ്ടോ ചോദാ മനസധക്ക് അറില്ലോവിടെ മാസ മാസകെ ഒരു മൂന്ന് മീറ്റിങ്ങല്ല ഉണ്ടാവോള്ള അറിയണ്ട് ഞ പോല കൈന അറില്ലല്ലോ മാസം മാസം മീറ്റിങ്ങണ അത് ഇങ്ങനെ പോകുമ്പോഴാണ് ഭീരാന്
ആഹ് അതന്നെ
അതെ പ്ലേങ്ങിനണ പിന്നീ തര്ക്കടില്ല
ഇപ്പൊന്തോ പുറത്തക്ക്റങ്ങണത് ഇങ്ങനെ ഒരു ചടപ്പ ണോ ഒരു വേർ പ്പാണ് ഇങ്ങനെ വലിയൊരു ആവശ്യ ഇല്ലാത്ത കാര്യങ്ങൾക്ക് എങ്ങനെ പൊറത്തിറങ്ങണത് ആഹ് മതീനായിയിരുന്നു ഓരോപ്ര ആയ െ ഓരോ മെന്റാലിറ്റി അല്ലെ ഉം മടിയാണ് ഈ മാറ്റിയൊരുങ്ങി പോണത് വീട്ട ല്ലത ഒരുക്കിട്ടും ഇരിക്ക ച്ചാല് ആഹ് അതാണ് നല്ലത് തോന്നും
ആഹ് മറ്റേത്ര് മറ്റേത് പറയണത് കൂടതൽാവുമ്പോക്കറ പുറത്തേക്ക് പോണില്ലല്ലോ
ഉം പോവാണ് പിന്നെ നമ്മള അത്യാവശ്യങ്ങൾ നമ്മളന്നെ പോണല്ലോ അയ്ന് പിന്നെ നമുക്ക് അങ്ങനൊര് കുഴപ്പം തോന്നൂല ഇതിങ്ങനെ അനാവശ്യമായിട്ട് മീറ്റിംഗ ഉണ്ടാക്കുമ്പോ ഉംഹ്
അവിടുക്കറ്റം കെട്ടിയണങ്ങി പോകും വേണോ അങ്ങനാവുമ്പളാണ് ഇടങ്ങേറ വരാ
ഉം
പൊതുവേ എല്ലായിതും മൂന്നണ് അതാ അങ്ങനെയാെങ്ക അതോക്കെ
ഉം ഉം മൂന്നുഞ്ഞി ആറയാലും കുഴപ്പില്ല ഇത് അതിലുപരിയാണ്
അതാണ് ഈ മാസം ഇപ്പൊ ഒന്ന് ഒന്നു തുടങ്ങി ഇനി പ്പട്ത്ത മാസം അതന്നെ
പറ്റുള്ളൂ പതിനഞ്ചാംതിയാണന്റെടക്കല്ല ഇപ്പോത് ഉണ്ടായിന്നത് ആഹ് അഹ് ബാ പിന്നടി എല്ലാ സ്കൂളുകളിലും ണ്ടായിക്ക്ണ് ട്ടോ ഞാൻപ്പോ വിളിച്ചോക്കുമ്പോ.
ആഹ് ഇത് പൊതുവെ മറ്റേ കുട്ടിയേക്ക് സമ്മാനം കൊടുത്തു എൽ എസ് എസിന്റെ. ആഹ് ഓഹ് ആഹ് ആഹ് അതൊക്കെ പടേനി ഓൽക്കില്ല ഒമ്പത് കുട്ടിയേക്കെ കിട്ടിരിക്കണം ഇല്ല ഓള് ഇണ്ടായില്ല.
ആഹ് ആഹ് മറ്റേ മറ്റേ കുട്ടിക്കൊന്നും കിട്ടില്ലല്ലോല്ലേ നമ്മളെ ബട്ത്തെ? ഉം ഉം അതന്നെ ഓലക്കെ നല്ലോം റിസ്ക് എടുത്ത്ക്ക്ണ്. ഓളമ്മേ ആഹ് എപ്പളും അഹന്താ അയ്സീൽ കൊണ്ടേക്കലും
പിന്നെ എന്താ ശനി
ഉം ഉണ്ടാവുമ്പോളേ അതൊരു ബുദ്ധിമുട്ട് തന്നെണ്. പ്പെ അയിനെക്കെ കൂടിയാല അതാണെന്നാലും കിട്ടുമ്പോ മാതിരി ഇബര് സന്തോഷാണേനു. ആഹ് കിട്ടില്ലെങ്കിലാണ് ആഹ് റിയാലുവേഷന് കൊടുക്കണംന്ന് പർഞ്ഞിന് കൊടുത്തിട്ടും കിട്ടിയില്ലായിരിക്കും ആഹ്.
അറിയാനായിട്ടില്ല കൊടുത്ത്ട്ടുള്ളൂ പ്പം ആഹ് ഓൻ്റെ പിന്നെ കൊ ച്ച് ആഹ് അങ്ങനെ കൊടുത്ത് കഴിഞ്ഞ കൊർച്ച് കയ്യും തോന്ന്ണ്ട് കിട്ടാൻ. ഇനി അത് അട്ത്ത മീറ്റിങ്ങിനേക്കാരം അങ്ങൻത്ത ക് ട്ടിയോൽ ക്ക്ണ്ടാവ
ആഹ്
ഇന്നാള് കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ല അങ്ങനെ കുട്ടിക്ക് ഇല്ലാന്നർഞ്ഞ്ങ്ങാണ്ട് കൊടുത്തുന്നിട്ട് ഇവ പത്തി നാല് എത്ര അറുപത്തഞ്ച് എത്ര മാർക്ക് ണ്ടായിനോ.
തന്നെ ആഹ് ആഹ് എന്നിട്ട് പിന്നെ കൊറെ ആളായിന്നല്ലോ ല്ലെ മെസ്സേജ് കണ്ടീന്നല്ലോ.
ആഹ് അങ്ങനെ കണ്ടീനു.
ഉം
ത്താവുമ്പളാണ് അന്ന് എത്ര മൂന്നു ട്ടിയേക്കറ്റെ സ്റ്റ് കിട്ടിക്ക്ണോ ന്ന്ണ്ട്. അന്ന് പതിനാലും കുട്ടിയേള് എൽ എസ് എസ് നാണാൻ ഇപ്രാവശ്യം കുറവാണാറിണ്ട്. എകല്ലാസ് ച്ച്ച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാ എൽ എസ് എസ് തുടങ്ങിക്ക്ണതേ.
ആഹ് ആഹ്
ഓൽക് കൈനില്ലെ ക്ലാസ്സും കാരൊക്കെ എൽ എസ് എസിന്റെ ക്ലാസ്സും കാരൊക്കെ
ആഹ്
ക്കാണ് തുടങ്ങിക്ക്ണത് ഇപ്രാവശ്യോം ടീച്ചർ ഈ മീറ്റിങ്ങ് ലറിണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനായി അപ്പം പൊതു കൊറവ് കുട്ടിയേൾ കൊറവാണ് ഇപ്രാവശ്യം തന്നെ. ഈ ഒരു മാസ്ത്തെ കഴിഞ്ഞേക്കനെ അടുത്ത മാസം മുതൽ തുടങ്ങണം ന്നാപ്പം പറിണത്. ഇന്ത കുട്ടിയാക്ക് ഒന്നായിറ്റ് മമ്പു ഇതിൽ എങ്ങനെ റ്യോ ഇബല് ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടിയാ. ക്ക് മലയാളം മീഡിയത്തിലാണ് എൽ എസ് എസ് വരാ ആഹ് കു കുട്ടിയള് പിന്നെ ഫുള്ള് മലയാളം മീഡിയത്തിലയ്ങ്ങാണ്ട് പുതിയ ബുക്കാള് ആദിക്കന്ന് വാങ്ങിങ്ങാണ്ട് എന്താ ഫോട്ടോസ്റ്റ് ആഹ് മലയാള മീഡിയത്തിൻ്റെ ബുക്കാള് ഫുള്ള് വാങ്ങിങ്ങാണ്ട് പിന്നെ ആദ്യക്കന്ന് പഠിച്ചിണ്ടാക്കണം.
ഉം
ഫുള്ള് എന്താ എൽ എസ് എസിന് മലയാളം അഹ് ആഹ് വരാർഞ്ഞു ഇംഗ്ലീഷ്. മാത്രേള്ളൂ ഇംഗ്ലീഷില് വരാ അല്ലാത്ത ഫുള്ള് മലയാളത്തിലാ വരാ ർഞ്ഞു.
ഉം ഓക്കെ ഞാൻ വിളിക്കാട്ടാ?
ആഹ് അയിക്കോട്ടെ.